എന്നിട്ട് സുഖണോ?
ആ, സുഖമണ്.
മഴയുണ്ടോ അങ്ങോട്ട്?
ഉണ്ടല്ലോ, ആ ഇപ്പ വന്ന് തോർ ഇപ്പ ഒന്ന് ചോർ ന്ന്ക്ണ്‌. ഇന്നലെ രാവിലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു.
ആ, ഹ, ആ, ഹ, ആ.
ഉം ഉ. ആ, ഇന്നലെ നല്ലൊണം ഉണ്ടായിരുന്നു.
കുളിക്കാ വെള്ളമൊക്കെ ഭയങ്കര തണുപ്പ്കുളി കുളിക്കാൻ നിൽക്കുമ്പോം കിടുകിടാ വിറക്കുവാ വെള്ളത്തിന്റെ തണുപ്പ്കാരണം.
അവിടെ അടുത്തു നിന്തുന്ന പുയകളുണ്ടോ? കൊളം, ഒക്കെ.
ഞങ്ങൾ ആ, ഞങ്ങൾ കടൽപ്രദേശത്താണ് താമസിക്കുന്നത്. കടലിനും കായലിനും നടുക്കാണ്.
അ, അപ്പ നല്ല രസാവോല്ലോ.
ഹ്‌ഹ്, എന്നും കാണുന്നോണ്ട് വലിയ രസം ഇല്ല.
അല്ല ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഒക്കെ കാണാൻ പോകാറുണ്ട്. എന്നെ ങ്കിലൊക്കെ കടലൊക്കെ കാണാൻ രസല്ലെ, അപ്പോ കാണാനൊക്കെ പോകും.
ഉം. എന്റെ എന്റെ വീട് ഈ ഇങ്ങനെയുള്ള പ്രദേശത്തല്ലായിരുന്നു. അന്നേരം എനിക്ക് ആദ്യമായിട്ട് ട്ട് ഇവിടെക്കെ കണ്ട പ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ അങ്ങനെ അങ്ങ് താമസിക്കണന്ന്. അങ്ങനെ പക്ഷേ അങ്ങനെ കല്യാണംമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തുവാ കണ്ട് കണ്ട് കണ്ട് പിറ്റെ മടുത്ത്. പിന്നെ ഇവിടെ നിക്കണ്ട, പിന്നെ ഇതി ഇല്ലാത്ത ഒരു ഏരിയയിലോട്ട് പോകാനായി താല്പര്യം.
മഴ വർഷക്കാലൊക്കെ ആവുമ്പോഴേക്കാരം ബുദ്ധിമുട്ടില്ലെ, വെള്ളൊക്കെ വരൊ
ഇല്ലടാ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടില്ല. വെള്ളം നിക്കെന്നോ അല്ലെങ്കിൽ വെള്ളം കേറുവെന്നോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നന്ന് പറയുമ്പോം നമുക്ക് ഈ കടലിനെ പേടിച്ചാൽ മതി. ഈ സുനാമിയൊക്കെ വരുവല്ലോ. അങ്ങനെരു വരുമ്പോ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ പേടിച്ചാൽ മതി. അല്ലാതെ കടലിനെ കൊണ്ടോ കായലിനെ കൊണ്ടോ അങ്ങനെരു ബുദ്ധിമുട്ടില്ല. പിന്നെ നല്ല ഫ്രഷ് മീൻ കഴിക്കാം
ആ അത് ശരി അതൊക്കെ തന്നെല്ല ഭാഗ്യം ല്ലേ
ആഹ് അന്നേരം അങ്ങോട്ട് കൊണ്ട് പിടിച്ച കൊണ്ടുവരുന്ന സാധനത്തിനെ നമുക്ക് കഴിക്കാൻ പറ്റും ആ ഒരു ഭാഗ്യുണ്ട് നല്ല പലതരത്തിലുള്ള സാധനങ്ങളാ കഴിക്കാ
ആഹ് വ വ അവിടെ വെലൊക്കെ മീനിന് വിലക്കൊ നല്ല
ഇല്ലടാ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങാറില്ല മീന് കടലിൽ പോകുന്ന ആൾക്കാരല്ലേ അങ്ങനെ അപ്പം ഓന് ഇവിടുത്തെ ഹസ് ഹസ്ബൻറിിന്റെ അച്ഛൻ ആന് കടലിൽ പോകുന്നതാ ആന്നേരം
ആഹ് അപ്പോ പിന്നെ ഏഹ് ഇങ്ങക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാവോലേ കിട്ടില്ല്ലേ നല്ലോണം കഴിക്കാ
ആഹ് അച്ഛനെന്നും പോയി വരുമ്പോം കൊണ്ട് വരും അന്നേരം അത് കഴിക്കും ഞങ്ങൾ വില കൊടുത്ത് അങ്ങനെ അല്ലലും ഈ കടൽ പ്രദേശത്ത് താമ താമസിക്കുന്നവർ അങ്ങനെ മീൻ വിലക്ക് വാങ്ങാറില്ല
ഉം
കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഇഷ്ടമാണോ
മോള് എന്തുവാടാ
കുട്ടികൾക്ക് ഇഷ്ടാണൊ വച്ചത് മീനൊക്കെ
മോള് ഫസ്റ്റ് ആഹ് ഫസ്റ്റ് മോൾ മൂത്താക്ക് അങ്ങനെ മീനോട് അങ്ങ് അതിയായ ആഗ്രഹമീല്ല അവള് പച്ചക്കറി ആയാലും കഴിച്ചോളും പക്ഷേ ഇളയയാൾക്ക് മീനീല്ലാതെ പറ്റില്ല ഇളയാക്ക് ഒന്നര വയസ്സേ ഉള്ളെങ്കിൽ പോലും ആക്ക് മീൻ കണ്ടാ കഴിഞ്ഞൽ ആകാത് വേണം ചിലപ്പോ മീൻ ഇല്ലെങ്കിൽ പച്ചക്കറി ആക്കി കൊടുക്കുന്ന സമയത്ത് മീമി മീമി മീന്നും പറഞ്ഞോണ്ടിരിക്കുവ എന്താ ആ പച്ചക്കറി മീനാണെന്നും പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ കഴിക്കും
ആഹ് ഇവിടെ മക്കളും ഓ മീൻ പച്ചക്കറി പറ്റൂല മീന് അങ്ങനെ പറ്റുള്ളൂ ഇറച്ചി ചിക്കനൊക്കെ
ആഹ് വല്ലപ്പോഴും പുറ ഒറത്ത് പോകുമ്പോൾ ചിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലോട്ട് വാങ്ങിച്ച വെക്കല് കുറവാണ് ചിക്കൻ ആയാലും ബീഫായാലും അങ്ങനെ ഒക്ക പുറത്ത് പോകുമ്പോം അങ്ങനെങ്കിലും പുറത്ത് പോകുമ്പോം കഴിക്കും
കയി ആഹ് ഇവിടെ പിന്നെ വാങ്ങിക്കൊണ്ടും ചിക്കന് ബീഫ് ഒക്കെ ഫിഷും ഫിഷും ഒക്കെ വാങ്ങിക്കൊണ്ടരലന്നേ എല്ലാതും ഉം പിന്നെ ഫുഡൊക്കെ റെഡിയ ആക്കുമോ ഇഷ്ടാണേ ഉണ്ടാക്കാന്
ഫുഡ് ആ് ഇപ്പം ഓ പിള്ളോര് കുഞ്ഞു മക്കള ആയതു കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പാടാ അതുകൊണ്ട് ഞാൻ കഴിവതും അങ്ങനൊന്നും ഉണ്ടാക്കാറില്ല ശ്രമിച്ചു നോക്കാറില്ല ഇനിയിപ്പോ ഇവരൊക്കെയ ഒന്നും ആയിട്ട് വേണം എന്തെങ്കിലും കൈയ് നമുക്ക് പെട്ടെന്ന്. പെട്ടെന്നൊന്നും അല്ലെങ്കിൽ സാവകാശം ഒക്കെ എടുത്തുേണ്ടേ എല്ലാം രുചിയായിട്ട് ചെയ്തെടുക്കണ്ടേ അതിനുള്ള സാവകാശം എനിക്ക് കിട്ടാറില്ല കുഞ്ഞു കരയല് ആള് ഭയങ്കര കരച്ചിലും നിർബന്ധം ഒക്കെ ആയതോണ്ടെ
ആഹ് കുഞ്ഞ് മക്ക് ചെറിയ മക്കൾ ഇണ്ടാവുമ്പ അങ്ങന ക്കത്തന്നേണ്
എന്താരാ
ചെറിയ മക്കള് ഉണ്ടാവുമ്പളേ അങ്ങനെയെക്കെ തന്നെയാണ് പറയാ ഉം ഉം
ഭയങ്കര പാടാ മൂത്താളെ കൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ല പക്ഷെ എളയാള് ഭയങ്കര കുറുമ്പാ എനിക്ക് ഒരു കാര്യോം ചെയ്യാൻ പറ്റത്തില്ല എന്തേലും ജോലികളും മറ്റോ എന്തെങ്കിലും അഡീഷണലായിട്ട് വര് വരുവാണെങ്കില് ഞാൻ വീട്ടി കൊണ്ട് ഹസ്ബന്റെ വീടാ തൊട്ടപ്പറത്താ അവടെ കൊണ്ടുവന്നേൽപ്പിക്കും പിന്നെ വൈകീട്ട് പോയ് എടുത്താേണ്ട് വരാറാ പതിവ്
വർക്കൊന്നും ചെയ്യണീയല്ലാ വീട്ടിലന്നെ
ഇല്ല ഇല്ല ഇല്ല ഇല്ല
ഉം
അങ്ങനെ ഇരിക്കുന്നു
ആഹ് ഞാനും വർക്കിലൊന്നും പോണില്ല വീട്ടിലന്നെ വീട്ടിലന്നെ ഇഷ്ടം പോലെ വർക്ക് വീട്ടിൽ എന്നെ അടുക്കള പിന്നെ പൊർത്തൊന്നും പോവാറില്ല
അല്ലേലും മൂന്ന് മക്ക് ആ മക്കടെ കാര്യഎല്ലാം നോക്കി വരുമ്പഴ്ത്തേക്ക്
ആഹ് അതെ അതെ
നമ്മ സത്യം പറഞ്ഞാ ഒര ഒര് ദിവസം തീരുന്നതും അല്ല തൊടങ്ങുന്നതും തീരുന്നതും അറിയ് ന്നില വേണം പറയാന് എന്ന് വെച്ചാ രണ്ട് പിള്ളാറ്ടെ കാര്യം അപ്പൊ അവടാണെങ്കിലും മക്കടെ കാര്യം നോക്കി വീട്ടില കാര്യം നോക്കി എല്ലാം ഒതുക്കി പറക്കി എല്ലാം വരുപ്പെട്ത്തി ക്ക് അവര് വരാനള്ള സമയമായിരിക്കും സ്കൂള് വിട്ട്
ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കെടക്കാന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നിക്കുമ്പോത്തിന് അവര് വരാ വരാനായി
ആഹ് ട്യൂഷന് പോണ്
ഇല്ല അവര് സ്കൂള്ന് പോയാ ട്യൂഷന് പറഞ്ഞയച്ചിട്ടില്ല നീട്ടലൊക്കെ ആയിട്ട് നോക്കണംന്ന് വിചാരിക്ക്ണ്ട്
ആഹ്
ഇവിടെ നി ക്കി ഞാൻ മോളെ കൊണ്ട് പ്പോ യു കെ ജി എൽ കെ ജി യൊക്കെപഠ എനിക്കി പറഞ്ഞു കൊടുക്കാനേ ഒള്ളൂ പക്ഷേ ഇളയാള് സമ്മതിക്കത്തില്ല ബുക്കാെക്കെ വലിച്ച്കീറിം ബുക്കിനകത്ത് കൊണ്ടന്ന് കുത്തി വരക്കെക്കെ ചെയ്യും
ഓഹ് ഓഹ് ഓഹ്
ഈ ആ അപ്പർത്തെ വീട്ടില് ട്യൂഷൻ ഇരുത്തുന്നുണ്ട് അക്ഷരങ്ങളൊക്കെ പഠിക്കാനും അതിനും ഇതിനും ഒക്കെ ആയിട്ട്
ആഹ് ഫീയൊക്കെ
മൂന്നൂറ്റി അമ്പ
ആഹ് ആഹ് എന്നാ ഓക്കെ അഎങ്ങനെ നൂറ്റി നൂറ്റി അൻപത് എങ്ങനേണ് കൊടുക്കല് ഡെയ്ലോ മൂന്നൂറ്റി അമ്പത് ഉം മൻതിലല്ലേ
ആഹ്
പിന്നെ ഹസ്ബന്റ് അട്ത്ത് വന്നിരുന്നോ
ആഹ് വന്ന ഡാ കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു
ഉം
പനിയാണ് പ്പെ എല്ലാർക്കും പനി. ഇവ്ടെപ്പം എനിക്കും മക്കൾക്കൊക്കെ അസുഖായപ്പം വന്നിട്ട് പോയതാണ് അന്നേരം അവ ഇയാക്ക് അവടെ ചെന്നപ്പഴത്തേക്ക് പനിയായി. ഇപ്പം പിന്നെ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുവാ.
ആഹ് പിന്നെ. രവില്ത്തെ ഫുഡോക്കെ കഴിച്ചൊ? ആഹ് കഴിഞ്ഞു. അതൊരു ഒമ്പതണി ഒ അവടെ ആരൊക്കെണ്ട്? ഞാൻ പ്പൊ എന്റെ വീട്ട്ലാണ്. ഇവടെ എന്റെ ബ്രദേഴ്സും ഒക്കണ്ട്. ഉമ്മ, ഉപ്പ എല്ലാരും ആഹ് എന്തൊക്കെയാന്ന്ട്ട്.
മഴ ആയതുകൊണ്ട് പൊറം പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലൊ. മിറ്റൊ അടിക്കാനായാലും ചപ്പിന് തീയ്യ് ടാനായാലും ഒന്നും പറ്റത്തില്ലല്ലൊ. അങ്ങനെ വീട്ടിനകത്തുള്ള പണി മാത്രം ഇങ്ങനെ ഇരിക്കുന്നു.
ആഹ് എല്ലാം കഴിഞ്ഞൊ? ജോലികളൊക്കെ കഴിഞ്ഞൊ ചോയിക്ക.
ജോലി രാവില്ത്തെ ഫുഡൊണ്ടാക്കി എല്ലാം മക്കക്കൊക്കെ കൊട് ത്ത് ഞാനും കഴിച്ചു. പിന്നെ അവരെ എല്ലാം കുളിപ്പിച്ചു ഞാനും കുളിച്ചൊക്കെ ഇരിക്കുന്നു. ചോറ് ഇരി പ്പുണ്ട് ഇനി കറി എന്തെങ്കിലൊക്കെ ആക്കണം. പിന്നെ തുണി കഴുകിയത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിരിച്ചിട്ടു. അകം എല്ലാം അടിച്ചു വാരി ഇട്ടു. ഇന്ന് ട്യൂഷന് എട്ട് മണി ആയത്കൊണ്ട് നേരത്തെ എഴുന്നേക്കേണ്ടി വന്നു. ഇല്ലെങ്കി ഞാൻ കൊർച്ച് സ്കൂളിൽ പോവാത്തത്കൊണ്ട് താമസിച്ചൊക്കെ എഴുന്നേക്കുന്നെ.
എല്ലാ ശനിയും, ഞായറും ആണ് ട്യൂഷന് അതാ എല്ലാ ദിവസവും ഉണ്ടൊ?
ശനിയും, ഞായറും ആഹ് രാവിലെ ട്യൂഷൻ ആ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളില് വൈകുന്നേരത്ത്. സ്കൂൾ വിട്ട് വരുമ്പൊ അഞ്ച് മണിക്ക്.
ആഹ് എത്ര മണിക്കൂറ്ണ്ടാവും? ആരാ. എത്ര മണിക്കൂറ്ണ്ടാവും ട്യൂഷന്. രണ്ട് മണിക്കൂ... രണ്ട് മണി. അപ്പൊ അഹ് കുട്ടികള് അഞ്ച് മണി ആഹ് അഞ്ച് മണിക്ക് വന്ന് പിന്നെ അപ്പൊ ഏഴ് മണിക്കല്ലെ എത്തൊള്ളു വീട്ടില്. ട്യൂഷന്
ഏഹ് രാ നാലേ നാലര, നാലരയാവ്‌മ്പൊ ട്യൂഷ സ്കൂളീന്ന് വരും. പിന്നെ അഞ്ച് വന്ന് ഫു ന്താ മേലൊക്കെ കഴുകി, ഫുഡൊക്കെ കഴിച്ച് കൊർച്ചേരൊക്കെ ഇര്ന്ന്ട്ട് അഞ്ച് മണിയാവ്‌മ്പൊ ട്യൂഷന് പോവും. പിന്നെ ഏഴ് മണിയാവ്‌മ്പൊ വരും. തൊട്ടപ്പർത്താ വാ തൊട്... ട്ടു വട്ക്കേല വീട്. ഒരു മത്ൽന്റെ വ്യത്യാസെ ഒള്ളു
ആഹ് അപ്പൊ പിന്നെ പെട്ടെന്ന് വരാനും ഉം ഒര് ദൂര ക്കാവുമ്പളാണ് ബുദ്ധിമുട്ട്. ആഹ് അതെ. ഉം ട്യൂഷന് നല്ലതാണ്. മക്കള് അക്ഷരങ്ങളൊക്കെ ഒന്ന് റെഡിയായിക്കോളും.
നമുക്ക് പഠിപ്പിക്കാൻ പറ്റ്ണ്ല്ലാന്ന്ണ്ടെങ്കില്
ട്യൂഷന് വിടാതെ പറ്റത്തില്ലടാ കാരണംന്ന് വെച്ചഴിഞ്ഞാലേ ഇപ്പഴേ നമ്മള് അത് ശ്ര ദ്ധിച്ചില്ലെങ്കി ഒന്നാമത് എനിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യംമാണെങ്കിൽ എനിക്ക് വിടേണ്ട കാര്യവില്ല പറഞ്ഞു കൊടുത്താ മതി. അന്നാന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്നതേ ഒള്ളൂ പക്ഷേ ഇളയാളേം വെച്ചോണ്ട് പറ്റത്തില്ല. കൊറച്ചുംകൂടൊക്കെ ആവുമ്പഴ്ത്തേക്ക് ഞാൻ പിന്നങ്ങ് വിടത്തില്ല ഞാൻ തന്നെല്ലാം പറഞ്ഞ് കൊടുക്കും.
എന്നാലും നല്ലതെന്നേണ് ഞ്ഞം സ്കൂള്ന്ന് പഠിക്ണതും ഇപ്പം വേറെ പടിക്കൊക്കെ ആവുമ്പള് തലേ കയറിക്കോളും. എന്ന നല്ല മനസ്സിലായിക്കോള്ളല്ലോ നല്ലോണ്ണം.
ആഹ് ഹാ ഹാ ഹാ.
ഉം ഉം എന്നാ ഓക്കെ.
ആഹ് ശരിയടാ ശരി ശരി.